ഹലോ
ഹലോ ണ്ടോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഹലോ എന്ത് വിശേഷം എവിടെ ആയിരുന്നു ഇത്ര ദിവസം ഓക്കേ കേക്കുന്നുണ്ട് എന്ത് വിശേഷം അവിടെങ്ങ ഇപ്പൊ
സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല ഞാന് ഇവിടെ ഉണ്ടായിരുന്ന ഞാന് കുറച്ച് തിരക്കിലായി പോയി
ആഹ് തിരക്കിലായപ്പൊ നമ്മളൊക്കെ മറന്നില്ലേ
മ്മ് ഞാനും അത് തന്നെ ഞാനും ഉം ഓ ഭക്ഷണം കഴിച്ചു. ഞാനിവിടെ ഫ്രീ ആയിട്ട് ഒ വെറു വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
ആഹ് എന്തൊക്കെയുണ്ട് ഭക്ഷണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്.
മീനും കറിയും അങ്ങനെയിങ്ങനെ പോന്നു. അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മീനും കറിയൊക്കെ സദാപോലെ ഉം പിന്നെ മഴയില്ല
ആ ലോ ലോടത്ത വ എല്ലാരും ഫ്രണ്ട്സൊക്കെ പറയണുണ്ട് മഴയിവിടെയില്ല മഴക്കാലാണ് മക്കളെ എല്ലാം അടിച്ച്പൊളിക്കാം. ആഹാ നല്ല പറ്റിയ സമയമായിപ്പോ മഴന്നില്ല എല്ല എവിടേലും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ പൊഴിയില്ല അത് വേറെ കാരൃം അതെവിടെയും പോണന്ന് ചിന്തിച്ചാലും
ആഹ് അപ്പ പെയ്യും ഉം ശരിയാ പിന്നെ സ്കൂളില് സുഹൃത്തിന്റെ കുടരിക്കല ഉണ്ടല്ലോ ഈ
ആ ആഹ് അവിടെല്ലേ അവളോടക്കല്ലേ ഇൻഷാള്ളാ നോക്കണേ പോയി അതിന് സമ്മതം കിട്ടാണേ വരണ്ടേ ഉറപ്പായിട്ടില്ല ഉം എന്താ എന്റെ സമ്മതം കിട്ടിയോ
ആഹ് ഞാൻ പോണന്നുണ്ട് എന്തെലും ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ
അതാണ് മെയിൻ ആയിട്ട് കൊടുക്കണല്ലോ. നിന്റെ കുടുക്കലിനന് വന്നത് കൊണ്ടേ എനിക്ക് നല്ല ഇടപാടുമുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോ ഞാൻ കാര്യമായിട്ട് കൊടുക്കും വേണ്ടി
ആഹ് അപ്പൊ ജിയും ഇല്ലല്ല എന്നാലും നമ്മള് പോകുമ്പോ അങ്ങനെ
ആഹ് വെറും കൈയോടെ പോകാനും പാടില്ലല്ലോ ഞാൻ കാരൃമായിട്ട് എന്തങ്കിലും കൊടുക്കണം ഒന്നായിട്ട് വാങ്ങാം. ഞങ്ങൾ ഫ്രണ്ട്സുകളെ ല്ലാരും കൂടി ഒന്നായി്ട്ട് വാങ്ങാം.
അങ്ങനെ വാങ്ങാന്ന് വിചാരിക്കണുണ്ട് എല്ലാരും ചർച്ച ചെയ്യണുണ്ട് അപ്പം ആഹ് രസമായി അതെ എല്ലാരും കൂടി
ക്ക് ശേഷം ഒന്ന് കാണല്ലേ
അതെ ആൺകുട്ടികളൊക്കെ ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടുണ്ട്.
സ്കൂൾ വിദ്യാലയം ആ എല്ലാവർക്കും വേണ്ടി കാണാനുള്ളൊരവസരം കിട്ടിയല്ലേ?
അതെ അങ്ങനെ കാ എല്ലാരും ഇണ്ടാവും എന്താ സാറമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് അധ്യാപകര് വരുവെന്ന് പറഞ്ഞിട്ടുണ്ടന്ന് പറഞ്ഞവള്
പൊളിക്കിയതല്ലേ എനക്ക് സമ്മതം കിട്ടിയോ?
ഓ
എനിക്ക് അന്ന് വേറൊരു പരിപാടി ഉണ്ട് അതാ പ്രശ്നം മെയിനായിട്ട്
ആഹ് ശരി
എനിക്ക് അന്ന് എൻ്റെ അ മോന്റെ പരിപാടി ഉണ്ട് വീട്ടില്
ആ ആ ഓക്കെ അപ്പം അതും ഒഴിവാക്കാൻ പറ്റൂല അല്ലെ?
ആഹ് അത് ഒഴിവാക്കാൻ തിരെ പറ്റാത്തൊരു കാര്യമാണ്. ഇത് അത്രയും പറ്റൂല്ല അവള് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞ് പറഞ്ഞപ്പോൾ ഓളു പറയുവാ ഭയങ്കര പരാതിയായിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എം തലെന്നെങ്കി വാ എന്നൊക്കെ പറയുവാ കുരിക്കല് വീട് ഇവിടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ പറയണുണ്ട് ഇക്കാനേം കൂട്ടീട്ട് പോണന്ന് വിചാരിക്കണ്
ആഹ് അന്ന് അതെ തലേ ദിവസമൊന്ന് പോയാണ്ട് വന്നാൽ മതിയല്ലോ
ആഹ് തലേദിവസമാവുമ്പോ അവന് തിരക്കുള്ള സമയം അതാ ഞാൻ പറയുന്നത്. തലേ ദിവസം പിന്നെ കല്ല് പരിപാടി കഴിഞ്ഞ് പിറ്റേന്ന് പോയാലും മതി അപ്പം പിന്നെങ്കിലും അ ഒന്ന് ഫ്രീ ആവല്ലോ ഇ മറ്റേ ഓള സാധനം എടുത്തക്കുന്നൊക്കെ സമയം അതൊക്കെ ആവല്ലോ
അതെ അതെ
ല്ലാന്നം
ആ ഈ വേറെ ആരെങ്കിലും എനിക്ക് വിളിക്കലുണ്ടോ വേറെ ടെ ഫ്രണ്ട്സ ആൾ ആരെങ്കിലും ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇല്ലല്ല ഞാന് ഞാന് ജോയിൻ ആവണം ല് നാട് ആഹ അങ്ങനെ പറഞ്ഞാൽ മതി ആഹ ആ
നല്ല വിറ്റയാണ് ഗ്രൂപ്പില് പഠചോനെ ഒനേ സൂര്യം തരൂല മിക്സഡ് ആണല്ലോ
ആഹ അതാണ്ടാവുമ്പം ആൺകുട്ടികള ഉണ്ടാവുമ്പം
മറ്റയാണ് നല്ല രസമാണ് സമയം പോകന്ന് അറിയേല്ല അ വന്നെ കിട്ടാഞ്ഞപ്പോ ഞാൻ വിളിച്ചതായിുന്നേ എന്താ അ അതൊരു മുന്നറിയിപ്പ ഇല്ല എവിടാണ് ഒരു ഇത്ല്ല ഇീ വരുവ പരിപാടിക്ക് വരുവ പരിപാടി എടുത്തണല്ലോ
ആഹ ഞാനനെ പിന്നെ ഉ അതതിന് വലിയ താല്പര്യംല്ലല്ല എല്ലാരും കൂടി കൂടി ആയിട്ടുള്ള ഗ്രൂപ്പ് ആവുമ്പോളേ എന്തെങ്കിലൊക്കെ നമ്മൾ തമാശ കൂടി പറയുമ്പോൾ അവരൊട്ടെ കേട്ട കഴിഞ്ഞാല് അത് പ്രശ്നരാഴിച്ചിട്ടാണ് ഞാൻ വേറെ എല്ലാം ഇഴിഞ്ഞഞ് മാറി നിന്നത്
തോന്നി എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു അവളോട് ചിലപ്പോ അതുകൊണ്ടാവും അവട് ചോദിച്ചിട്ട് നമക്ക് ഏടാക്കാന്നൊക്കെ വെറുതെ ഇഷ്യൂസ് ആക്കണ്ടല്ലോ നമ്മള് വെറുതായിട്ട് വലിയ ഏതാലും ഈ ഒരു പ്രശ്നത്തിന്ന് ഇപ്പൊ കര കേറിയിട്ടല്ലേള്ളു
അതെ അതെ ഹസ്ബൻറിനാണെങ്കിൽ വല്യ അങ്ങനത്തെ ചെറിയൊരു സംശയത്തിന്റെ ഒരു ഇത് ആളാണ് അപ്പം ഏതെങ്കിലും ഒന്ന ഉണ്ടായ തിരിഞ്ഞ് പോയന
അതെ ബാക്കി എല്ലാരും മേലൽ പോടാം അതെ എല്ലാരും അവസ്ഥ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവര് ചിന്ത അവമ്മളതും അങ്ങനെ ആവോ എന്നുള്ള ആ ടെൻഷനൊക്കാണ് പിന്നെ പ എല്ലാരും വരിയില്ല ആ പണ്ടത്തെ പ്രണയം അതൊക്കെ ഒന്നും പുതുക്കൂ
അതെ എന്തെങ്കിലും നമ്മൾ അന്ന് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ഓർമ്മ ഉണ്ടായി് തിരിച്ചു പറഞ്ഞ നമ്മള് കേക്കാതെ അതായിരിക്കും അവര് കേൾക്കുക ഭർത്താക്കന്മാര് കേൾക്കല്േആ പറ അങ്ങതാവും അതോട കൂടി തീരൂ
അപ്പല്ലേ ഇപ്പൊ അറിഞ്ഞതൊന്നും ഉണ്ടാവൂല്ല നമ്മളിപ്പോ ഇവരെ തമ്മിൽ അടെ ഓ ആരോ ചെയ്തതിന് കുറ്റം കുറ്റംപ്പെടുത്ത നമ്മള അപ്പ ആഹ എ എല്ലോടും അവസ്ഥന്നെ വിടുൂലാ അതാണ് മെയിനായിയിട്ട്ൻന്റെയും സമ്മതം കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ അവര് കൊറച്ചൊരു മടി സമ്മതം കിട്ടാൻ കുറച്ച പണിയാ ഞാൻ പറഞ്ഞ എന്താ അർജന്റായത് നമുക്ക് പിന്നെ എനക്ക് എന്താ കുടിരിക്കല സാധനം കൊണ്ടുവന്നത കൊണ്ട് ആ ഒരു പേരും പറഞ്ഞിട്ടെങ്കിലും ഇവിട നിന്നും എല്ല എസ്കേപ്പ് ആവാന്നുള്ളേ
ആഹ എങ്ങനെങ്കിലൊക്കെ അതെ എങ്ങനെങ്കിലുംൊക്കെ വരികണെങ്കിൽ
ആഹ് ഇഈ കൂടെ ഉണ്ടാവുമ്പോ അൻന്റെറെ ഒരു രസംണ്ടാവുള്ള നമ്മള ഒരു ഗാങ്ങിലേക്ക് ഇഈ കൂടെ ഉണ്ടാവുള്ളള അോ അന്റെ
അതെ അതെ ഉ
അതോണ്ട ഞാൻെ വിളിച്ചു നോക്കിയത് ഉ
ആയിട്ട് കൊടുക്കണം ആഹ ഫ്രേഇമേ എന്തെങ്കിലൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് ഉ ചോദിക്കണം ചോദിച്ചിട്ട് അെ ഫ്രെമ നമ്മള് ഫ്രണ്ട്സ ആുള്ള ഫോട്ടോ ഫോട്ടോസ് കുറയാ നമ്മള് വെറുതെ പുറത്ത പോപ്പോയി എടുത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിലെ തെങ്കിലൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്കാചാരിച്
ആഹ് ഞാൻ നലൊരു ഭംഗിയ്‌ള്ളത് നോക്കി എടുക്കണേ അല്ല നല്ല കുടുങ്ങും ഹആ ഫ്രയിമ് തല്ലി പൊളിക്കും ഞാാന്. ഹ ഹ ഹ പൊതുവേ ഞാൻ ഭംഗിയുണ്ടല്ലോ.
അതെ അതെ അങ്ങനെയ ആകുമ്പോ എല്ലരും ഇല്ല ഇല്ല അയ്യന്നെല്ലേ ഭംഗിയണ്ട ഇനത് നമ്മള അതെ ആ
ഉം അയിനൊന്നും ഒരു കൊറവുല്ലല്ലോ അപ്പൊ ഈ അത് നോക്കിങ്ങാണ്ട് വെച്ചാതി.
ആഹ് അതൊക്കെ അങ്ങനെതന്നെ ചെയ്യ
ഞാനിപ്പൊ എന്താടോ വാങ്ങിക്കൊടുക്ക.
അഹ അനക്കെന്താ കൊണ്ടുവന്ന അതുപോലതൊക്കെ ഒരു സാമ്യള്ളൊക്കെ തന്നെ കൊടുക്കേണ്ട്യരും. പറ്റേ മോശക്കാനും പറ്റൂല ആഹ അങ്ങനെകുമ്പോ പാത്രങ്ങളാവുമ്പം ഞമ്മക്ക് ഉപയോഗിക്കും ചെയ്യാ എപ്പോളും ഓമ്മയുണ്ടാവും ത അവള് കൊടുന്നാന്നുള്ള ഒരു ഓർ
ആഹ അത് ഒരുരു വേറൊരു ഫ്രണ്ടിന് കാസറോളു കൊണ്ടന്നപ്പോൾ ഓൾ രാവിലെ ഇന്നെ തന്നെ ഓർക്ക കസ്രോളിലേക്ക് പത്തിരി ഇടുമ്പോ പറയും ഫസ്നാ ഇന്റെ മേലേക്കത് ഇടണന്ന്റി
ആഹ ശ ആഹ സാരല്ല പിന്നെല്ലേ പിന്നെപ്പോ എന്തോ ഞാന് ഏ അതേപോലെന്നെ നമ്മളെ ഫ്രണ്ട്സ് ഉം നമ്മള് പൊർ ഇത്തൊക്കെ പോകുമ്പോ നല്ല രസായിരുന്നല്ലോ ഭക്ഷണൊക്കെ കഴിക്കാൻ പോകുമ്പളേ
ആയ്‌ പിന്നെ വിട്ടിട്ടില്ലല്ലോ അന്നിം വിട്ട്ട്ട് ല്ല ഇന്നിം വിട്ട്ട്ട് ല്ല. ഇനി വരം വൈകേന അന്ന് കുറച്ച് ലേറ്റ് ആയി പോയില്ലെ എർങ്ങുമ്പോ
അതെ അതെ
ഇത് കിട്ടാൻ നേരം വൈകി ബ്ലോക്കിലായി മൊത്തം റോഡിലും മൊത്തം വാഹനങ്ങ നിറഞ്ഞെടുത്തല്ലേ. പിന്നെ എവടെ സമയം ഉം ഞാൻ പറഞ്ഞിരുന്നേ നേരെം വൈകിയപ്പോ തന്നെ മെസേജ് അയച്ചിരുന്നു ഏതായാലും ഇഞ് എന്തായാലും ഏ നമുക്ക് കൂടി കാണാം ഉം മം നീ എന്തായാലും ചോദിക്കി നി സമ്മതം ഇല്ലെങ്കിലും
ആഹ് ഞാനെങ്ങനെങ്കിലൊക്കെ ആഹ് എങ്ങനെങ്കിലൊക്കെ സോപ്പിട്ട്ട്ട് മക്കള് മക്കളെയും കൂടി കൂട്ടുമ്പോ അത്ര വല്യ പ്രശ്നണ്ടാവൂല
ആഹ മക്കള് വരാനാണ് പണിമോളെ ഇന്റെ ഇന്റെറ്റങ്ങൾ വരൂല
ആഹ് അവര് ഭയ നമ്മള ഇങ്ങനെ വെർതെ നോക്കിക്കേണ്ടിരും പറഞ്ഞണ്ട്
ആഹ് അതാ പറയാ ഞങ്ങൾ ഇൻ ങ്ങക്ക് നല്ല എൻജോയ്മെന്റ് നമ്മള അവടെ തൊള്ളീം കാട്ടിനിക്കണ്ടേ. ഉ ഞാൻ പറയാ അതു നല്ലടോ ഫ്രണ്ട് സെളത് ഇണ്ടവല്ലോ രും ഉണ്ടാവല്ലോ അപ്പം പറഞ്ഞു ഉം പോയരുതെന്നും പറയും
ഉം ഔ ഭർത്താക്കന്മാര് പോരൂല അതാണ് ആഹ ഭർത്താക്കന്മാരെ നമ്മള കൂടെ പോരൂല ആ ആ ആ അതെ ഏ അല്ലല്ല എ തന്നെ നമുക്ക്
ഇ പറഞ്ഞ കാര്യം തന്നെ ഓരിങ്ങനെ വെറുതെ വാ പോളിചിക്കണം.
അതെ അവർക്ക് ഭയങ്കര ബോറിങ് ആകും പിന്നെ ഒരു അവര് പോരാത്തതാ നല്ലത് കാരണം നമ്മക്ക് പോവാ പോവാ ന്നാണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് ക്കും നമ്മുക്കൊന്ന് സംസാരിക്കാനുള്ളരു
ആണ് ഞാൻ ദ ഒരൂ സം ദി നെ കൊണ്ടു പോയി. ഭക്ഷണം കഴിച്ച കൂടി നേര മൂപ്പര് മെം ആണുങ്ങക്ക് ഭയങ്കര സ്പീഡണല്ലോ കഴിക്കുന്നേൽ. കയ്‌ച്ച് ഞങ്ങള് ആ ഞാൻ ഭക്ഷണത്തിന് വരി നിക്കാണ് ഇപ്പൊ പ്പഴാണ് അപ്പൊ ഞാനതിന് വരി നിൽക്കാ കൈഞ്ഞില്ല്യ കൈഞ്ഞില്ല്യ വേം നോക്ക് ടൈ വാച്ചിന്റെ എടെ ഇങ്ങനെ സമയില് സമയില് മേലാൽക്ക് കൊണ്ടരര്ത്
ഉം പിന്നെ വോയിസിനോട് ആൺകുട്ടി കുട്ടികളോടേറ്റെ വ സംസാരിക്ക്ണ കണ്ടാതീർന്ന് ന്നാ പിന്നെ പിന്നൊരു നേര അവടെ നിക്കൂല ആഹ്
രാത്രിത്തേക്കുള്ളൊരു വിഷയായി അവടെ ഞങ്ങ വിറ്റ് ഉം ഏതായാലും ഇപ്പത്തെ കുട്ട്യേളൊക്കെ നല്ല ടാലന്റഡ് ഏതായാലും നല്ല സന്തോഷാക്കി തരട്ടെ ജീവിതം എല്ലാരും എന്തായാലും ഇൻഷാല്ലാഹ് നമക്ക് കാണണം മറക്കര്ത്
ഓക്കെ ഞാന് വിളിക്കണ്ട്ട്ടൊ പോവുംമ്പൊ
അഥവാ ന്നി വന്നിട്ടില്ലെങ്കിൽ വിവരം അറിയിക്കണെ എന്നെ
ആ ഓക്കെ ഓക്കെ ശരി ന്നാ ശരിട്ടൊ ആ ന്നാ ശരി ഓക്കെ ഓക്കേ